ആ കേൾക്കുന്നുണ്ട് വിയർത്തിൻസിലല്ലേ സുഖല്ലേന്ന് ചോയിക്കാ
ആഹ് സുഖായിട്ടിരിക്കുന്നു എല്ലാരും സുഖാ പോന്നത് കല്യാണത്തിന് പോയിട്ട് വന്നതേ ഉള്ളു
ആ അതെ ലേ
അവിടുന്ന് കഴിച്ച്
ആ മഴണ്ടോ
ഇന്ന് മഴ ഇല്ല
ആ ഇവിട നല്ല മഴയാ ഇപ്പൊ ചോർന്നതേ ഉള്ളു ഉം
ഇപ്പൊ പെയ്യും രാവിലെയൊക്കെ വെ ചെറിയ വെയിലുണ്ടായിരുന്നു ഇങ്ങനെ നിക്കുന്നു ഒരാഴ്ച കൊണ്ട് മഴ തന്നായിരുന്നു കണ്ടിന്യൂ ആയിട്ട് ഉം സാ സന്ന് സന്ന് വേൽത്ത് മഴ ല്ലാതിക്കുന്ന കൊണ്ട് തുണിയൊക്കന്ന് പറ കേടാ
ആ മ് പിന്നെ വേറെ ഇല്ല ചോറ് കഴിക്ക്ണ പ്പം
ആ സമയ
സമയം കുറയായി ആ റെഡിയായി അനിപ്പോ കഴിക്കണം
മക്കളൊക്കെ ണ്ടോ വീട്ടി
ആ എനിക്ക് മക്കളില്ല പിന്നെ ഞാൻ ൻറെ വീട്ടില ള്ളത് ഇടെ അനിയത്തിയും ഇക്കാക്കാന്റെ ഭാര്യയും മക്കളൊക്കെ ണ്ട്.
ആ അ അ
ഉ പിന്നെന്താണ് സ്പെഷ്യലൊക്കെ ണ്ടാക്കും ങ്ങള്
സ്പെഷ്യൽ ഒക്ക ണ്ടാക്കും നിങ്ങള് മന്തിയ ഒക്കെ ണ്ടാക്കോ ആ യൂട്യൂബ് നോക്കിയ മന്തിയൊക്കെ ഉണ്ടാക്കോ നിങ്ങള്
ഞാനും മന്തി ഇതുവരെ ണ്ടാക്കിയില്ല ആ ഇതുവരെ ക്കെ ഉണ്ടാക്കിയില്ല അങ്ങനെ
ഉം
ഏ ങ്ങൾ ണ്ടാക്കുവോ ആ ബിരിയാണി ഒക്കെ ഉണ്ടാക്കു ഏ ബിരിയാണി ഉണ്ടാക്കു അതെയോ മന്തി അനിയത്തി ഇത്താത്ത ഓരോ ണ്ടാക്കും
പക്ഷോ നാളെ നാളെ ഒരെള്ള വിളിച്ച അപ്പം പറഞ്ഞത് നല്ല ഈസിയാണ് മന്തി ഉണ്ടാക്കാ അവർ കൊടുക്കും
ആഹ പറയുമ്പോ നല്ല എളുപ്പായിട്ട് തോന്നുന്നുണ്ട് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം
ബിരിയാണിന്റെ അത്രയും ടൈം വേണ്ടാന്ന് പറ
ആ അതില്ല ഞമ്മളിപ്പോ ഇവിടെ എല്ലാരും ഉണ്ടാവുമ്പോ അധികം ചെയ്യല് മന്തി തന്നെ ഉണ്ടാക്ക എല്ലാരും ഉണ്ടാവുമ്പോ എന്താ ണ്ടാക്ക ചോയ്ക്കും നമ്മ എളുപ്പം മന്തിയാണ് ചെലവും ചുരുക്കം മന്തിക്ക് എന്നെ ആണ് എന്നെ പറയാ ണ്ടാകുആണേൽ
വേണ്ട ലെ വെജിറ്റബിൾസയാലും ഒന്നും വേണ്ട
ആ അതെ
ഉം ചിക്കനും എണയൊക്കെ മതിയല്ലേ
ആ അതെ അങ്ങനെ നല്ല കുറച്ച് സാധനം മറ്റേത് ബിരിയാണെ ഒരുപാട് മസാ ഉണ്ടാക്കാൻ കുറെേ സാധനമാണ് അങ്ങനെ ഒരുപാട് ചെലവും കൂടുതല നമുക്ക് പണിയും കൂടുതല ഉ ഇത് ട്രിപ്പ് എല്ലാം ആവുന്നേ ഇതു വരെ ഉണ്ടാക്കില്ല ഹെൽപ് ചെയ്ത് കൊടുത്തക്കന്ന രണ്ടു തവണ ഉണ്ടാക്ക കുഭോ അല്ലാതെ ഉണ്ടാക്കിയില്ല ഒറ്റക്ക് ഇണ്ടാക്കും
കൊടുക്കുന്നത് അത്
അല്ല മന്ദി കുക്കർല വെക്കുന്നവരും ഉണ്ട് ഇവിടെ വെക്കൽ എങ്ങനെയാ വെച്ചാല് അടുപ്പത്ത് വെച്ചിട്ട് ചോറ് തിളപ്പിക്കൂല നമ്മള് ചോറിനരിട്ടിട്ട് വേിക്കൂല അതുപോലെ വെള്ളം വെച്ച അതിലേക്ക് കുറച്ച് ലേശം പട്ടയും കറാുമ്പും ഓയിൽ ഒക്കെ ഒഴിച്ചുടുക്ക- എക്കെ ഉപ്പല്ലോട്ടിട്ട് ആഹ ചിക്കന് അത് അടുന്ന കുക്കറിൽ വെക്കുന്ന ആൾക്കാാര് കുക്കറിൽ തന്നെ ചിക്കന് വേവിക്കൂ അല്ലാത്തവര് വേറെ വലിയൊരു ചെമ്പില് ചിക്കന് കഴകിട്ട് മ മാഗി കൂബ പിന്നെ ക്യാപ്സിക്കോ എന്തോ ഒരു ഉള്ളിയോ ഒക്കെ എടുക്കും തോന്നുന്നു പിന്നെ മന്തി മസാലപ്പൊടികളും എല്ലാ മസാലയും വെ- വ കായം വരക്കീട്ട് കൊറച്ച നേേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ കഴിഞ്ഞിട്ട് അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവോണം കുറച്ച് തോന ഓയിൽ ഒഴിക്കണം സൺഫ്ലവർ ഓയിയില് അതില് ഒന്ന് ചുമർ സുട്ട വയി പക്ഷേ ഈ അരി ചോറിന്റെ ആ ഈ അരി ഇതില് ചോറ് എന്ത അരിൽ കൊണ്ടുവന്ന എന്നിട്ട് അതിലേക്ക് പോകായ്ക്കാൻ വേണ്ടി ചെറിയൊരു പാത്രത്തി- സ്റ്റീലിന്റെ പാത്രത്തിന് ലേശം ഏ കണലും ഇട്ടിട്ട് വള ഓയിൽ ഒഴിച്ച് മൂടി അടക്കും
ആ പക്ഷെ നമ്മള് കടയിലൊക്കെ ആഹ പറഞ്ഞു നമ്മള് കടയിലൊക്കെ പോയി കഴിക്കുമ്പോഴേ ചില ചില മന്തികളൊക്കെ അല്ലേ ഒട്ടും ഓയിലില്ലാതെങ്ങ് മാംസമായിട്ട് ഇരിക്കുന്നതാണല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അതെങ്ങനെ ഉണ്ടാക്കുമെന്നതാണ്
അതെന്താന്ന് എനിക്കറിയില്ല അത് ഓരോത്തർ ഉണ്ടാക്കുന്നതാണല്ലോ
ഉ ആ ഉണ്ട ആ പിന്നെ നമ്മള അടുത്ത സമയത്ത് കുഴിമന്തി കഴിച്ചപ്പോഴേ അത് ഫുള്ളി ഓയിലായിരുന്നു
നല്ലോണം ഓയിൽ ഒഴിച്ചുണ്ടാക്കുന്നുണ്ടാവും ചെറിയ ഓയിൽ അധികം ഉപയോഗിക്കാതെ നോർമല് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും.
തിന്നുന്നില്ലേ നല്ല മാംസം. ഉള്ള പീസാണ്. അത് ശരിക്കും അങ്ങ് മാംസം. നല്ല വെന്തിരിക്കുവാണ് പക്ഷെ അതിനകത്ത് മസാലയൊന്നും ഇല്ലല്ലേ
പൊരിക്കാത്ത ഏഹ് ചിക്കനാ
പിടിച്ചിട്ടക്ക.
അത് ചിലപ്പോ മന്തിന്റെ ആ മന്തിയിൽ ഉണ്ടാവുന്ന ഇറച്ചിയായിരിക്കും സ്പെഷ്യൽ കിട്ടില്ല മന്തിയില് മന്തി ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഇറച്ചി ഇടുവോ ആദ്യൊക്കെ മന്തിന്റെ ആഹ് ആദ്യൊക്കെ മന്തി വാങ്ങുമ്പോ ആഹ് ഈ ഇറച്ചി തന്നെ എല്ലാരും തിന്നല് ഇപ്പാണ് അൽഫം മന്തി. ഇപ്പ ഇറങ്ങിയത് ആഹ് ഇപ്പം വാങ്ങുമ്പോ എന്ത് ചോറ നോർമൽ ചോറ്ന്ന് പറയുമ്പോ ഒരു വലിയ ഇറച്ചി ഇട്ടരും അൽഫം മന്തിന്ന് പറയുമ്പോ അൽഫാമുള്ള ചോറി ഇട്ടരും അങ്ങനെയാ ചെയ്യാ ആഹ്
ഇപ്പ ഫുൾ അൽ ആൽഫം മന്തി ഷവായ മന്തി ഇങ്ങനെ ഫുള്ള് വെറൈ
തടകി തടകി എനിക്ക് ഇഷ്ടമാണ്
ആഹ്
ഇപ്പൊ ഇഷ്ടംപലെ ഷോപ്പുകളും ഉണ്ടല്ലോ എവിടെ നോക്കിയാലും മന്തി ഷോപ്പുണ്ട്.
ഷവായി അങ്ങനത്തൊക്കെ ഫുൾ അതെന്നെയല്ലേ നമ്മള് വീട്ടിലിണ്ടായി കഴിക്കുമ്പോ രസാണ്. പഴങ്ങളൊന്നുല്ലാതെ ഫ്രഷ് ആയിട്ട് കഴിക്കാ
മായോണസൊക്കെ ഉണ്ടാക്കുംല്ലേ നിങ്ങള്
ആഹ് മയോണൈസൊക്കെ ഒക്കെ ഉണ്ടാക്കും. മയോന്നൈസ് ഉണ്ടാക്കാൻ സിംമ്പിൾ ആണല്ലോ ഞമ്മള് എളുപ്പത്തിലൊക്കെ ലേശം ഓ മറ്റ മുട്ട എടുക്കും സാധാരണ മൂന്ന് മുട്ടയൊക്കെ എട്ക്കും കൊറച്ച് വേറെ ഇണ്ടാക്കണം ഞങ്ങൾ ഇവിടെപ്പോ എന്തെങ്കിലുമൊക്കെ ണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒറ്റ മുട്ടയും ലേശം വെളുത്തുള്ളി മൂന്ന് രണ്ട് മൂന്നാലള്ളി വെളുത്തുള്ളി ഇട്ടിടു കൊറച്ച് കൊറച്ചല്ല ഓയിൽ അത്യാവശ്യം കട്ടി വരാന് കൊറച്ച് തോനെ ഓയിൽ വേണ്ടി വ തീൽ വേണമെങ്കിൽ നല്ലോണ്ണം ഓയിൽ വേണം സൺഫ്ലവർ തന്നെ അതില് കുറച്ച് പുളിപ്പിന് വേണ്ടി സുർ ക്കൊഴിച്ചൊട്ക്കും ഞാന് ഇണ്ടാ മ തയ്ലേക്ക് സ്പെഷ്യൽ ആ ക്കിട്ടാക്കും കൊറച്ച് ഒരു കാഴ്ചോ ആ വിനാകിരി ആഹ് സുർക്ക എന്ന്പറഞ വിനാകിരി ഞാന് സ്പെഷ്യൽ ആക്കിട്ട ചെലപ്പോ കൊറച്ച് കുരുമുളകിന്റെ പൊടിയും അതുപോലെ ചുവന്ന കായ്മുളക് ണ്ടാവൂലേ അത്ണ്ടെങ്കില് ഈ മയോണൈസ് സരിക്കിന്തലേക്ക് അതൊക്കെ ഇട്ട് കൊടുക്കും കുറച്ച് മല്ലിച്ചെപ്പ് ഇങ്ങനത്തെല്ലാം കൂ ഇടുമ്പോ കൊറച്ചൊരു ടേസ് ച്ചൂടും എരും പുളിപ്പും ഒക്കെ കൂടായിട്ട് ടേസ്റ്റ് കൂടും ഞാനിടക്ക അങ്ങനെയൊക്കെ ഇണ്ടാ െ
ആഹ് മക്കൾക്കൊക്കെ മയോണൊസ് ഭയങ്കര ഇഷ്
ആഹ് അത് പല്ലായിടെ അങ്ങനെതന്നല്ലേ മയോണൈസ് ഇണ്ടെങ്കിൽ അത് മതി കുട്ട്യൾക്ക് അത് വെർ ഞ്ചോറെന്നെ ആണെങ്കിലും മയോണീസ് ആയാൽ മതി അങ്ങനത്തെ മയോണീസ് എനിക്ക് അപ്പാടൊന്നും ഇഷ്ടല്ല മന്തി അയിനൊക്ക മയോണൈസ് നിർബന്ധാ
ആ
ഉം
പിന്നെ വേറെന്താ ഇല്ല ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കിട്ട ആ ഫ്രൈഡ് റൈസും ഉണ്ടാക്കിട്ടുണ്ട്ണ്ടാക്കട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മളങ്ങനെ ഫ്രൈഡ് റൈസും ബിരിയാണിയ ഒക്കെ വല്ല പോഴും
ഏ പൊർത്ത്ന്ന് വാങ്ങുന്നതായിരിക്കുലേ അ
എന്തൊരു വിശേഷം ആ പുറ പുറത്തും വ പ്പോഴൊക്കെ പൊറത്തൊക്കെ പോകുമ്പോ കഴിക്കും
ആഹ്
അങ്ങനെയൊക്കെ നമ്മള് ഇതെന്ത് വിശേഷം ഷം വന്നാലും കൂടുതലും സദ്യയാണ് ഒരുക്കുന്നത്
ആഹ് ആഹ് സദ്യ കൂടുതൽ എല്ലടും സദ്യ ആയിരിക്കല്ലേ
ആ നമുക്ക് ഓണം ഉത്സവോക്കെ വന്നാല് സദ്യയാണ്, മ് ഉം പായസങ്ങളും അങ്ങനൊള്ള സദ്യയാണ് എന്ത് ജോലി എല്ലാ ഐറ്റവും ഇങ്ങനെണ്ട് ണ്ടക്കണ്ടേ സദ്യ ഭയങ്കര ജോലിയാണ്
ആഹ് കൊറെ പണിയാ
പണിയാ നല്ല പണി ല്ലേ സദ്യ ഒരുക്കുന്നത് ഐറ്റംസ് ഒണ്ടാക്കുമ്പോ നല്ല പണിയാണ് പക്ഷെ ബിരിയാണിയൊക്കണേ ഫ്രൈഡ് റൈസൊക്കെന്നെ പണിയങ്ങ് തീരുല്ലോ പെട്ടെന്ന് മ്മ്
ചക്കെ ക്കെണ്ടോ നിങ്ങക്ക്
ആഹ് ചക്കേം മാങ്ങേക്കേം ഒണ്ട് എന്തു
സീസൺ കഴിയാറായല്ലോ ചക്കെടേം മാങ്ങേടെ
ആഹ് എക്കെ കഴിയാറായി
പിന്നെ കൃഷിയെ
പറയാ ഉം ല്ല ആ വിടെണ്ടോ
ആഹ നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട്
ആണോ എന്താണെ
ഉം നമുക്ക് പിന്നെ പയറ് പാവല് വെണ്ട അങ്ങനെയൊക്കെണ്ട്
ആണോ
വീട്ടിൽ ആ വീട്ടിലേക്കെ ആവശ്യള്ളതൊക്കെ ത്യാവശ്യം പച്ചക്കറി ഒന്നങ്ങനെ പൊർതുന്ന് മേടി കെണ്ട
ആഹ നല്ല കാര്യണല്ലോ മോവിക്കൊക്കെ പോവാറുണ്ടോ
ന്താ
മൂവിക്കൊക്കെ പോവാറുണ്ടോന്നൊയ്ക്ക്യ
ആഹ പോവും പോവും വല്ലപ്പോഴും ഒക്കെ പോയി ഇപ്പൊ അട് പത്ത് രണ്ട് സിനിമ പോയി കണ്ട് വാഴാ
ഏ ആഹ് ആ ഇപ്പറങ്ങ്യത് ലേ ആഹ് മൊബൈലില് ഇങ്ങനെ കാണും
ആഹ്
ആല്ലണ്ട് പുറത്തു പോയി കാണലൊന്നൂ ഇല്ല
ഉം നമ്മളും അങ്ങനെ വല്ലപ്പോഴുഒക്കെ നല്ല സിനിമയാ എന്നൊക്കെ പറഞ്ഞാ കേട്ടാ അങ്ങനെ പോകും വർഷത്തി ഒന്നോ രണ്ടോ അത്രയൊക്കെ ഉള്ളു കൂടിപ്പോയാ മൂന്ന് സിനിമ അത്രയൊക്കെള്ളു ആ എല്ലാം കിട്ടും കിട്ടും ഓ റ്റി റ്റി ടി വി ഓ റ്റി റ്റി റിലീസ് എല്ലാം ഉണ്ടല്ലോ അതിലും പണ്ടത്തെ സിനിമയുടെത്രേം സുഖ മൊന്നുമില്ലല്ലോ ഇപ്പഴത്തെ സിനി
ആഹ് അതെ പണ്ടത്തെ ഇ പോ മഡിം എല്ലാം കൂടിം
അയോ എനിക്ക് അല്ലേലും കോമഡി പടങ്ങളാ ഇഷ്ടം
ആഹ് അതെ
മാണുന്ന് വെച്ചിട്ട് എൻജോയ് സന്തോഷിക്കാനൊക്കെ അല്ലേ ചുമ്മായിരുന്നു കരയുന്ന സിനിമ കാണാൻ ഇഷ് ടല്ലാ എനിക്കങ്ങനെ സിനിമ കണ്ടപ്പം വലിയ കഥ വേണം അങ്ങനെയൊന്നും ഇല്ല ചിലർ പറയുന്നേ ആ സിനിമക്കൊര് കഥയില്ല വെറുതെ ഇരുന്ന് ക ഇപ്പം കഥ അറിഞ്ഞിട്ട എന്താണ് നമുക്കത് കണ്ട് സന്തോഷിക്കാനല്ലേ നമ്മളൊര് സന്തോഷത്തിന് വേണ്ടിയല്ലേ കാണുന്നത്
അതെ അതെ ന്നാ ആഹ് ഞാൻ പിന്നെ വിളിക്കാട്ടോ ആ വേറെ കോള് വര്